ഹലോ ഹലോ
ഹലോ
കേക്കാമോ?
ആഹ് കേക്കാം ഞാം പറയുന്ന കേക്കുന്നുണ്ടോ?
ആഹ്‌ ഹലോ ആഹ് ഞാം പറേന്നെ കേക്കാവോ? ഹലോ
ഹലോ
ഹലോ ആഹ്‌ കേക്ക്ന്നില്ലേ?
കെക്കാമോ ആഹ്‌ കേക്കാം
ആഹ്‌ കേക്കാം കേക്കാം കേക്കാം. എന്തെയ്യാ?
പോയ് ഒറങ്ങിയേക്ക്ന്ന്.
അതെയോ റെയ്ഞ്ചിന്റ പ്രശ്ന ഉണ്ടോ?
പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേ
ആഹ് വിശേഷം ആഹ്‌ മഴയുണ്ടോ അവിടെ?
ആഹ്‌ ഇന്ന് മഴയില്ലാരുന്നു. ഇന്നലെയ് മെനഞ്ഞാനൊക്കെ നല്ല മഴയുണ്ടാരുന്നു.
ആഹ്‌ ഇവിടെ ഇന്നലെ ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴയ്ണ്ടായിരുന്നു.
ഉ ഊ
ഇന്ന് രാവിലെ ണ്ടായിരുന്നു ഇന്ന് അയ്ന് ശേഷൊല്ല. ചായൊട്ച്ചോ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ